ഹലോ പറയോ വെറെ എന്തൊക്കെയാ വിശേഷം
എവിടക്ക് യാത്ര പോയിന്ന് ലാസ്റ്റ് ചോദിക്ക
ലാസ്റ്റ് ഊട്ടി
ആ ഒരു ദിവസത്തെ ട്രിപ്പായിട്ട്
ആ ഒറ്റ ദിവസം കൊണ്ടന്നെ പോന്നു വൈകുന്നേരം പോന്നു
ഉം ഉം
ഇവിടുന്ന് അങ്ങനെ പോരാൻ കഴിയും ആ അ- അധികം ദൂരല്ലാത്തോണ്ട് ഒരു പതിനൊന്ന് മണിയക്കെ ആകുമ്പോ അവിടെ എത്തും പിന്നെ അവിടെന്ന് കറങ്ങി കണ്ടിട്ട് പിന്നെ തിരിച്ചു പോന്നു രാത്രി ആ ഇളയച്ചനും എന്താ ഭാര്യ ഉണ്ടായിരുന്നു ഓല കുട്ടികളും ഉണ്ടായിരുന്നു
ആ വെക്കേഷൻ ടൈമിലാണോ പോയേ
ആ് അല്ല അല്ല അന്ന് സ്കൂള് ഇല്ലായിരുന്നു സ്കൂളില്ലാത്ത ദിവസമായിരുന്നു അങ്ങനെ പോയേച്ച
കൂടുതലും കുട്ടികൾ ഇങ്ങനെ പാർക്ക് പോലത്തെ ഏരിയയ്ക്കാണ് പോകാറ് അത് അതെങ്ങനെ പ്ലേസുകൾ കാണുന്ന ഇതാണ്
ആ അവർക്ക് പാർക്കന്നെല്ലേ ഇഷ്ടുണ്ടാവ പാർക്കന്നെ ഇപ്പ അടുത്ത് ഞങ്ങൾ ഇവിടെ എന്താ മാളുകളിലൊക്കെ ഉണ്ടാവും പാർക്കേ മാളിന്റെ സൈഡില് ഉം ആഹ് ഇണ്ടല്ലോ ആഹ് ആഹ് ആഹ് അപ്പൊ അങ്ങട്ട് ട്ടും പോയിര്ന്നു ഇപ്പൊ കഴിഞ്ഞ മാസ ദിയിറ്റ്
ആഹ്
ഇവടെ അയൽവക്കത്തെ ഇന്റെ ഫ്രണ്ട്സ് ഒക്കെ കൂടി ഞങ്ങള് മൂന്നു പേര് ഞങ്ങളെ കുട്ട്യേളും കൂടെ അങ്ങനെ പോയിര്ന്നു സാനം വാങ്ങോയും ചെയ്യാന്ന് പറഞ്ഞിട്ട് ഉം അങ്ങനെ പോയി
ഉം ഇപ്രാവശ്യം ഇതുപോലെ വെക്കേഷന് ഞങ്ങള് ഇങ്ങനെ മേ ഇത് കാണാൻ പോയി സർക്കസ് ഇതൊക്കെ അവരൊന്നും ഇതുവരെ കണ്ടിട്ടില്ല പറ്ഞ്ഞ്. രണ്ടു പ്രാവ്ശ്യം കാണാൻ പോയി ആഹ് അവർക്ക് ആദ്യം കണ്ടപ്പോൾ ഭയങ്കര എന്നിട്ട് പിന്നെ വേറൊരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഒന്നും കൂടെ കാണാൻ പോയി അത് കണ്ടിട്ട് കൊതി തീർന്നിട്ടില്ലതുവരെ കാണാത്ത സംഭവം
ആഹ് ആഹ് ആഹ് സർക്കസ് ഇപ്പ അധിക അങ്ങനെ എവിടിം കാണാറില്ലല്ലോ എങ്ങനെ പെ ട്ട് ആഹ് ഓരോ ഓരോ ടൈമിലാണല്ലോ അത് വര ലെ ഉം
അങ്ങനെ അത് രണ്ട് വട്ടം ആഹ്. പിന്നെ ഇവരെ സ്കൂള്ലൊക്കെ ചെല ഇത് ഇങ്ങനെ വര്ല്ണ്ട് ഓരോ വർഷത്തി ത്തിലൊരിക്ക ഇങ്ങനെ കൊറച്ച് ഒരു മണിക്കൂറ്ത്തൊക്കെ പ്രോഗ്രാമായിട്ട് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ എന്റെ മോന്റെ മോളൊക്കെ സ്കൂള് ള് വന്നി- റ്റണ്ട് കഴിഞ്ഞ പ്രാവശ്യം ആഹ് അത് നമ്മള് പൊറത്ത് പോയി കാണ് ണ അത്ര രീതിയിലൊന്നു ഇണ്ടാവൂല ഇങ്ങനെ ചെറുതായിട്ടുള്ള സൈ ക്ലിങ്ങിൻ്റെ ചെറുതായിട്ട് അവര് റിങ്ങിൻ്റെ ഉള്ളൂടെ ക ചാടുന്ന രീതി അങ്ങനൊക്കെ ചെറിയ രീതിയിലുള്ളരു സർക്കസ് ക സ്കൂളിലൊക്കെ ആഹ് മറ്റേ നമ്മള് ങ്ങനെ പോയി കാണുമ്പോൾ റേയ്സിങ്ങിന്റെ മറ്റുള്ള വലിയ വലിയ ഊഞ്ഞാലാട്ടം അങ്ങനെയൊക്കെ ള്ള വല്യ വല്യ
ആഹ് സർക്കസ് ണ്ടാവും. ഞാൻ കാണിട്ടില്ല അതുപോലെ സർക്കസ് മോനും മോന്റെ ഉപ്പയും പോയിട്ട് കണ്ടിട്ടുണ്ട്. പോയിരുന്ന ഒരൂസം
ആഹ് രസാണ് കാണാനേ അവരിങ്ങനെ കാട്ടാ അവരരു കഴിവിനെ പൊറത്തടുക്കുമ്പളെ ഇതങ്ങനെ ചെയ്യണ്ന്നക്കെ ന
ഉം ഉം
പിന്നെ ഓരോ മൃഗങ്ങളവരെ ഡാൻസും തൊക്കെ ങ്ങനെ കാട്ട്ണത്
ആഹ് അതൊക്കെണ്ടാവല്ലേ. ആഹ് അങ്ങനെ ടിവില് കണ്ടിട്ടുണ്ട്ന്നല്ലാതെ തെ സർക്കസ് നേരിട്ട് കണ്ടിട്ടില്ല. ഉം എക്സ്പോകൾ ണ്ടാവലുണ്ട്. ഇവിടെ.
ആഹ് അല്ലെ ആഹ് ഈ വേനൽക്കാലതന്നെണ് ഇവടെ എക്സ്പോ വന്നീന്ന് അപ്പൊ ത്തന്നെയാണ് അവരേ കാണാൻ പോയത്.
ആഹ് ആഹ് എക്സ്പോലായിരുന്നു സർക്കസ് ഉണ്ടായിരുന്നെ? അഹ് ആഹ്
ഒരു മാസ് രണ്ട് മാസത്തെ പ്രോഗ്രാമായിട്ട് വെച്ചിക്കേരുന്നു.
ആഹ് ആഹ് ഇവിടെ മരണക്കിണർ ർഞ്ഞിട്ട് അതാണ് ണ്ടാവല് എക്സ് പോലെ.
ഏഹ് അതുണ്ടായിരുന്നിതില്. കാറും ബൈക്കും കൂടെ റെയ്സിതങ്ങാണ്ടല്ല.
മോന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണത്. മോനത് കാണാനാകേറ.
കുണ്ട്പോലെ വാഹനങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ട്ടാണ് ഇങ്ങനെ ഈ യൂട്യൂബ് ആയാലും ഗെയിംസിൽ അങ്ങനത്തെ ഓരോ വാഹനങ്ങള് ഇങ്ങനെ മോഡലുകള് - പിച്ച് വ ശേഖരി ക്കും. ദന്നെ വാഹനം റൂട്ടിലൂടക്കെ നമ്മള ഇങ്ങനെ പോകുമ്പോള് ഇത് ഇന്ന കമ്പിനിയുടെ ഇന്ന വാഹന അപ്പൊ പറയും ഒറ്റനോട്ട ഒറ്റനോട്ടത്തില് തന്നെ അങ്ങനെ പറയുന്നാണ് ഇതെങ്ങനെയാെ കണ്ട കണോയ്ക്ക അപ്പത്തൊക്കെ ഞാക്ക് കാണലുണ്ട്
എത്ര അയാള്
അവര് ഒമ്പതിലാ പഠിക്കണെ
ഇപ്പൊ എന്റെ മോനി ഇപ്പോ മൂന്നിലെത്തിയിട്ടുള്ളൂ ഓനന്നെ പറയും ഓന് ഫോണിലൊക്കെ കൂടുതലായിട്ടും അ അങ്ങനത്തെ വീഡിയോസാണ് കാണ്ക അപ്പോലക്കറിയും
ഉം ഇപ്പൊ പിന്നെ വേൾഡ് ക്ലബ്ബ് വേൾഡ് ആ ഇപ്പൊ പിന്നെ വേൾഡിന്റെതൊക്കെ കളി നടക്കുണോണ്ട് അതിന്റെ
ആഹ് ഫുള്ള അതിന്റെ വീഡിയോസാണ്ല്ലേ അതേപോലെ റീൽസ് കാ ഷോർട്സ് ഒക്കെ കാണുമ്പോളെ ഫുള്ള് അങ്ങനത്തെ വീഡിയോസാണ് ഇങ്ങനെ
ആണ്
എല്ലാത്തും ഓരോ കൗ അത് കാണ ഓരോ സമയം വരും ഇതിലൊക്കെ യാത്രൊക്കെ പോകുമ്പോ കാണ ഓരോ ആരാധകര ഫോട്ടോകളൊ ഒക്കെ വലിയ ഫ്ലെക്സ് ബോർഡൊക്കെ അടിച്ച് ഇങ്ങനെ ഉം
മലപ്പുറത്താണ് ഏറ്റവും വലിയ ഫ്ലെക്സ്ന്നൊക്കെ പറയുന്ന ട്ടോന്
ആ ഇപ്പ ഒരാള് ഈ ഈ ഇത്ര ആടിടത് വെച്ചാല് അപ്പ അടുത്ത ആൾക്ക് ക്കാര് മത്സരിച്ചിട്ട് അതിലും കൂടുതൽ വെക്ക ആ വെക്കാൻ നോക്കും മുമ്പൊക്കെ യാത്ര ചെയ്തിന്ന വല്ല കടെടയും മറ്റേവതിന്റെക്കെ ഫ്ലെക്സ് ബോർഡുകളെ കണ്ടി രുന്നോള്ള് ഇപ്പ അങ്ങനത്തതൊക്കെ ഇങ്ങനത്തെ ആഹ് അങ്ങ ത്ത ഇ പന്ടെ ഫ്ലക്സ് ബോർഡുകള കേൾക്കാണ് ഇപ്പോ ഓരോ ചെറുപ്പക്കാർക്ക് ഓരോ ആഗ്രഹങ്ങള് വരുമ്പോ അതി്ന്റെ
ഉം അതെ ഇപ്പൊ അങ്ങനൊരു യുഗാണല്ലോ
ഉം ഇപ്പൊ പൂരങ്ങള് വരികാണെന്നുണ്ടെങ്കി ഞാനും കണ്ടിട്ടില്ല മരുന്ന് കടി കാണാനും പിന്നൊക്കെ അതിനൊരുപാടാളുകള് തിന്നു അതിന്റെ പിറക പോണം
ഉം അതുപോലെ
അങ്ങനെ എല്ലാത്തിനും ആരാധകരും ആഘോഷങ്ങള്
മ്മ്
ഇപ്പോ എല്ലാതും തന്നൊരു ആഘോഷം ണല്ലോ കാരണം കിട്ടിയാൽ മതി അത് നമ്മള് ആഘോഷിക്ക കല്ല്യാണണകിലും ബർത്ത് ഡേ ണെങ്കിലും അപ്പൊങ്ങനൊക്കെ മനഷനാണ് എത്രത്തോളം നമുക്ക് ആഘോഷിക്കാൻ പറ്റോ അത്രത്തോളം നമ്മൾ ആഘോഷ
മ്മ് ശരി
ഏ
ഒ കല്യാണങ്ങളൊക്കെ ഇപ്പ അവിടൊക്കെ ഭയങ്കരതായിട്ട് ഇ ണ്ടാകോ കല്യാണങ്ങ
ഇവിടങ്ങളും ഇപ്പൊ കല്യാണങ്ങളൊക്കെ രണ്ടു ദിവസത്തെ പരിപാടിയായിട്ട് ട്ടാണ് ആഘോഷിക്കാറ് ഒരു ദിവസം പെണ്ണിന്റെ വീട്ടിലാണെകിലു ഒരു ഒരു ദിവസം ആണിന്റെ വീട്ടിലായി് പെണ്ണിന്റെ വീട്ടിലാണെങ്കിലും തലേന്നുള്ള പരിപാടി എങ്ങ ചുരുക്കി പറഞ്ഞാൽ ഒരാഴ്ച ഒരു കല്യാണ ഫംഗഷൻന്നണ്ടാവും മേലാഞ്ചി കല്ല്യാണം മഞ്ഞ കല്യാണം
ആ അതൊക്കെ അതൊക്കെ ഇവിടെ ഇണ്ട് പക്ഷെ ഇവിടെ എന്താ അതികം ഫോട്ടോടുക്കലികള്ള അങ്ങനെ ആഘോ ഭയങ്കരായിട്ട് ആഘോഷം നടക്കണില്ല ഫോട്ടോ ടുക്കാൻ വേണ്ടിട്ട് ഈ സ്റ്റാറ്റസുകളൊക്കെ വന്നതിന് ശേ അയ്ശേരി സ്റ്റാറ്റസ് വെക്കാൻ വേണ്ടീട്ട് ഫോട്ടോസിന് വേണ്ടിട്ടുള്ളരു കാട്ടിക്കുട്ടലുകൾുണ്ട് ഇവടെ
ആഹ
ചെല കല്യാണങ്ങളൊക്കെ കണ്ടന്നാ നല്ല വല്ല്യ പാർട്ടികള് നല്ലോണം പൊടിപൊടിക്കും ചെയ്യൂട്ടോ ചില കല്യാണം കണ്ടാ നമുക്ക്ന്നെ സങ്കടം തോന്നൂലേ പൈസ അത്രേ കളയുന്ന ആഹപൊടിക്കണത്
പാവപ്പെട്ടിരിക്കും കൊടുത്താൽ മതി അങ്ങനെ ചിന്തിക്കാൻ ആഘോഷ ഞങ്ങള് വേണേണം ന്നാത് ചെറിയ മട്ടത്തില ഓവറ ആായിട്ട് ചെയ്യുമ്പയേ
ഭയങ്കര സങ്കടം തോന്നാറ്ണ്ട് ഉം
ഇപ്പൊങ്ങനെ പാട്ടും ഡേ സും അങ്ങനത്തെ പരിപാടികളൊക്കെ ണ്ടല്ലോ ഗാനമീളായിട്ടും അങ്ങനെ ഒരുപാട്
ഇപ്പൊ ഒന്നിന്നൊരു നാണല്ലാത്തെ ഒരു ശുഖാണ് വർ ആഹ പുതുവെണ്ണ ണെങ്കിലും പുതിയാപ്പളാ ണെങ്കിലും ഒക്കെ ഡാൻസ് കൾചിട്ടും
ഹ്
ഓക്കേ അങ്ങനെരു യുഗംമേ സോഷ്യൽ മീഡിയകളുടെ കടന്ന് കയട്ട ണൊക്കെ കാരണം ഫോണിന്റെ ഉപയോഗങ്ങളും ഒക്കെ ഒക്കെ ഒരാള കാണിക്കണം ന്നുല്ലോരു മൈന്റാണല്ലോ
ആ ഇന്ന് ഞമ്മൾക്ക് അതൊരു ആവശ്യപ്പെട്ട ഇതാണ്ന്നല്ല മറ്റുള്ളവര് ക്ക് കാൺണം അതിന്റെ കമന്റ് കിട്ടണംന്നോ അതിന്റൊരു ഇത് കിട്ടണം ഞമ്മളെ ഇങ്ങനെ ചെയ്തുന്ന് മറ്റുള്ളവര് പറയണം അങ്ങനെയൊക്കെള്ളരു തൊട്ടാണല്ലാരും ഉം
ന്താണ് ഇങ്ങനോക്കെ നടക്കുന്നത് ഞ കുറെ ചിന്തിക്കാറ്ണ്ട് അങ്ങനെയുള്ള കല്യാണങ്ങളിൽ പോയി വന്ന ന്തൊരു കതിയെട് പോലെണ് ഇഹും
ഇപ്പൊ ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും ഒര് ഐറ്റംസ് പലായിട്ടും ഇത്ര വിഭവങ്ങൾ ഇണ്ടാക്കി ക്കീന്ന് വരുത്തി തീർക്കുന്നൊരു ഇതാണല്ലോ
അങ്ങനൊരു സാഹചര്യള്ളത്.
ഹാ അങ്ങനാകുമ്പോ ഈ ച്ചി ചെയ്യാത്ത ആളുകൾ ക്കും അങ്ങനെ ചെയ്യാൻ നിർബന്ധിത അവരെ ആ അങ്ങനെ നിർബന്ധിച്ചാൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട ഇതില് വര
ആ ആ ആ അപ്പൊ മുഠായികൊട്ക്കലൊക്കെ ഇപ്പൊ കൊറച്ചൊന്ന് നിന്നി ണ് തോന്നണ്ട്. ഉണ്ടല്ലേ ആ മുട്ടായി കൊടുക്കല് അതിനങ്ങനെ ആക്ഷേപിച്ചു ആക്ഷേപിച്ച്.
എങ്കിലും ചില ആളുകളൊക്കെ ചെയ്യണുണ്ട്.
ആഹ് തോന്നുണ്. ആദ്യം ഭയങ്കരായിട്ട് എന്താ ടവർ പോലത്തെ മുട്ടായൊക്കെ കൊണ്ടന്നീല്ലോ.
ആ ആഹ് ഒന്നിച്ചാളുകള് എല്ലാരെ കയ്യിലും വരി വരിയായിട്ട് നഭി ദിനത്തിന് ജാഥ പോണ മാതിരി ആയിരുന്നു മുട്ടായി എടുക്കാൻ ആളുകള് പിന്നെ നിങ്ങളവിടെ അങ്ങനെയൊക്കെ ചെയ്യ. നബിദിനത്തിന് റാലി അങ്ങനെയൊക്കെ പോവാറില്ല? എഹ്
പിന്നെന്താ?
അവര് ഇങ്ങനെ പാട്ടും ഇതൊക്കെ അങ്ങനെയൊക്കെ കൂടാറു
ആ ഇണ്ട്ണ്ട് ഇവിടെ അത് നല്ലോണണ്ട്ട്ടോ റാലി ഇണ്ടാവാറുണ്ട് കുട്ടികളെ പാട്ടും പരിപാടികൾ ആ കാണാൻ പോകും കുട്ടികൾക്ക് ഇണ്ടാവലുണ്ട്. എന്റെ മോനൊക്കെ നല്ല പരിപാടി ഇണ്ടാവലണ്ട് ദഫായിട്ടും ഉം ആഹ് കൂടും, കൂടും.
അത് അങ്ങനത്തൊക്കെ ആഘോഷം നല്ലൊരു രസ ആണ്ലെ. പണ്ടത്തെപോലെ ആ പണ്ടത്തെപോലെ ബടെ എന്താണ് യാത്രല്ലെങ്കിലും എന്താണ് ബടെ കാക്കു വ